ഹലോ ആഹ് കേക്ക്ന്നുണ്ട് കേക്ക്ന്നുണ്ട്.
ആഹ്
ആഹ് ഇവടെ മഴയക്കെ ആയത് കൊണ്ട് മഴയൊക്കെ കഴിഞ്ഞോണ്ട് ഇപ്പൊ റേഞ്ചിന്റെ പ്രശ്നം കൊർച്ച് കൂടുതല. ആഹ് നെറ്റ് വർക്ക് ആഹ് അതെ. ഉം എന്തടക്കായിരുന്നു ഫുഡക്കെ കഴിച്ച് കഴിഞ്ഞോ?
ഫുഡക്കെ കഴിച്ച് കയിഞ്ഞ് മോൻക്ക് ഫുഡ് കൊട്ത്ത്.
ആഹ്
അങ്ങനെ സ്റ്റൊയിരിക്ക. അയ്ൻ്റെടൽ ഹസ്ബൻഡ് വിളിച്ചേ ഉം
ഹലോ?
ഹലോ അതിനെടേല് ഹസ്ബൻറ് വിളിച്ച് റ്യ പിന്നങ്ങനെ ഇര്ന്ന് കൊർച്ചേരം സംസാരിച്ചങ്ങ് ര്ന്ന്.
ആഹ് ഹസ്ബൻഡ് എങ്ങനെ പൊറത്താണോ? അപ്പം
ആഹ് പൊറത്താണ്.
ആഹ് ഓഹ് ശരി ശരി ആഹ് ആഹ് ആഹ്. അപ്പം കുഞ്ഞും എല്ലാവരുവായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുവായിരുന്നല്ലേ? ആഹ് പെരുന്നാളായിട്ടപ്പ വന്നില്ലായിരുന്നോ ഹസ്ബൻഡ്?
ഇല്ലല്ല ഞങ്ങളിപ്പോ ഒരു മാസായിട്ട് നാട്ടിലെത്തിട്ടുള്ളു.
ആല്ലേ ഓ ശരി ശരി പൊറത്ത് ആഹ്. തരം തരംല്ലേ ആഹ് ഓക്കെ ഓക്കെ. അപ്പ ഇവ്ടെ വീട്ടിലാണോ അതോ ഹസ്ബൻഡിന്റെ വീട്ട്ലാണോ അപ്പം?
ഞങ്ങള് സ്വന്തായിട്ട് വീട് വെച്ച് മാറിട്ടുണ്ട് തറവാട്ടിലല്ല ഹസ്ബൻഡിന്റെ വീട്ട് തന്നെണ്. ക്ഷേ ആഹ് ഞാനും മക്കളും മാത്രം.
ആഹ് ഓക്കെ ഓക്കേ അപ്പ നാളെ ഇനിയിപ്പം പിള്ളേരെ സ്കൂള്ലക്കെ വ്ടണ്ടേ?
ആഹ് ആഹ് മോ മോളള്ളൂ സ് മോൻ ചെർതാണ് മോളെ സ്കൂൾ മോൾക്ക് സ്കൂൾ ഇപ്പ സ്കൂൾ പോവാള്ള എക്സ്പെരിമെന്റിലാണ് പ്പം. ഇന്ന്പ്പം ബാഗ് പാക്ക് യ്യ്ണൂ എന്തൊ ക്കേണ് അതിന്റെ ആരവങ്ങൾ രണ്ടോസം കഴിഞ്ഞിട്ട് കൂടി കണ്ടാൽ മതിയായിരുന്നറിയ.
ആഹ് അതെ അതെ കൊച്ചാണ് എൽ കെ ജി യു കെ ജി ആയതോ ഒള്ളോ അതോ?
അല്ല നാ ഞ്ഞി നാലാം ക്ലാസ്സിൽ ക്കാ.
ഓ ശരി ശരി ശരി ഉം ഉം ഉം അപ്പൊ എല്ലാം ഫ്രണ്ട്സിനൊക്കെ. കാണാനോരോരോ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ ഇനിപ്പ ചെല്ല ഉം. അപ്പ ഇനിയിപ്പ രാവിലെ എഴ്ന്നേ എഴ്ന്നേക്കാനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണോ?
അല്ലല്ല എപ്പ വിളിച്ചാലും എനിക്കുട്ടോ.
ആഹ് അപ്പ പിന്നെ കൊഴ
അങ്ങനെത്തൊരു പ്രശ്നല്ല മടീന്റെ പ്രശ്നല്ല
ആഹ് അപ്പൊ പിന്നെ പൊക്കോളൂ അല്ലെ
ആഹ് അതെത്ര ലേറ്റ് ആയിട്ട് കടന്നാലും ശരി നമ്മളൊരൊറ്റവിളി വിളിച്ച് കഴിഞ്ഞാ അപ്പൊ ആ സ്പോട്ടിലെണീക്കും
ആഹ് അതെന്തായാലും നല്ല കാര്യം അപ്പൊ നമുക്ക് രാവിലത്തെ കൊറച്ച് ജോലി കുറയും സാധാരണ പിള്ളാരെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ പുറത്തോട്ടൊ വിളി ക്യാ വിളിച്ചെഴുന്നേപ്പിക്കാൻതന്നെ ക്ക, പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പോ പിന്നെല്ലാർക്കും എഴുന്നേറ്റ് കഴിഞ്ഞാ പല്ല് തേപ്പിക്കാനും കുളി പ്പിക്കാനൊക്കെ എന്തോരം സമയം പോകുന്നത്
എന്തൊരു സമയാണ് ഇത് വന്ന്ട്ടൊന്നുല്ല വീട്ടിൽ തറവാ ട്ടിലായിരുന്നു എടാ മൂത്തച്ഛന്റെ മോളങ്ങനേക്കാരം വിളിക്കുന്ന സയത്ത് അങ്ങട്ട് തുടങ്ങും കരച്ചില് പിന്നെ പോക്ണ വരെ എന്ത് കി ട്ടിയാലും ഒരു ഏതുവഴിയിരിക്കും അത് ചിലപ്പോ അടുത്തുക്കുടി ആരെങ്കിലും പോയാ മതി ഓല് തോണ്ടീന്ന് പറഞ്ഞിട്ട് തൊട്ത്തും കരച്ചില്
അത് കൊള്ളാം അപ്പ കരച്ചിലോട് കരച്ചില ചെലേ കുട്ടികളങ്ങനാണല്ല പിന്നെ മഴയും തണുപ്പൊ ക്കെയായിഴിഞ്ഞാൽ പിന്നെ ഒട്ടുവേ എഴുന്നേക്കത്തില്ല
ആഹ്
ആഹ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞൊരു സമയം കൂടാവുമ്പോ പിന്നെ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട ഉം ഉം അതെന്തായാലും അപ്പം ആ ഒരു കാര്യത്തില് അപ്പം ഫുഡൊക്കെ കൊടുത്ത് വിടണ്ടായോ
ആഹ് ഫുഡ് കൊടുത്തുടണം നാളെപ്പന്നി സ്നാക്സ് മാത്രം മതി പറഞ്ഞു ട്ടുണ്ട് പന്ത്രണ്ടര വരേ ഉള്ളൂ ക്ലാസ് പറഞ്ഞ്ണ്
ആഹ് അപ്പൊ പേരന്റ്സും പേരൻസിന്റെ കൂട്ടി കൊണ്ടാണോ പോണ്ടത അല്ലാതെ
ആഹ് പേരന്റ്സിന് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻക്ക് മോനേയും കൊണ്ട് ബുദ്ധിമുട്ടാണ് വണ്ടി വരും ഓല് ക്ക്‌ പിന്നെ വണ്ടി വരും വിടെ വീടിന്റെ ഫ്രണ്ട്ക്ക് നാളെ വണ്ടിണ്ട്
ആഹ് ഉണ്ടല്ലേ ആഹ് അപ്പൊ പിന്നെ കൊഴപ്പ ഇല്ല ഉം സ്കൂളിലോട്ട് പോകാനും ഈസി ആയിരിക്കും അപ്പൊ വൈകുന്നേരൊക്കെ അപ്പ നേരത്തെ വരോ മൂന്നരൊക്കെ സമയത്ത് വരോ
ആഹ് നേരത്തെ അവരത് സ്കൂൾ ഏകദേശം പിന്നെ മൂന്നരാ ആവുമ്പോയ്ക്കിന് വീട്ടിലെത്തും
ആഹ് ഉണ്ടല്ലേ ഉം ഉം ഉം ഉം പിന്നെന്താണ് അപ്പം വീട്ടിലപ്പം എന്താ ഹോബീസ് ഒരു മാസായല്ലേ വീട്ടിൽ വന്നിട്ടുണ്ട്
എന്താ ഇൻക്ക് മെയിൻ ആയിട്ടുള്ള ഇഷ്ടം ഗാർഡനിങ്ങാണ്
ആഹ് എന്തോന്ന്
ഗാർഡനിങ്ങാണ് ഏറ്റവും ഇഷ്ട്ടന്നാരായ
ആഹ് ഓക്കേ ഓക്കേ ഗാർഡനിങ് അപ്പൊ വീട്ടിലൊക്കെ ചെടിയുണ്ടോ ഫുള്ളായിട്ട്
ആഹ് അത്യാവശ്യത്തിന് ഇപ്പൊ നമ്മള് അധിക്കാമായിട്ടില്ലല്ലോ വീട്മാറി താമസം തൊടങ്ങീട്ട് കൊർച്ചായ്ട്ടൊള്ളു ന്നാലും
ഓ
നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെങ്ങനെ ഒപ്പിക്കും ആഹ് കൃഷിയുണ്ട് അത്യാവശ്യം ഇപ്പോ പോകുന്നതിന് മുന്നായിട്ട് എല്ലാം ഇണ്ടായിന്നു പയറ് വെണ്ട ചീര അതേപോലെത്തെന്നെ കോവയ്ക്ക പിന്നെ പാവക്ക പിന്നേ മറ്റേ ഇതുണ്ടല്ലോ പീച്ച പീച്ചക്ക പീ ച്ചങ്ങൻല്ലേ ഇങ്ങളെ നാട്ടില് ഹലോ ഹലോ പീച്ചങ്ങ കേട്ടിട്ടുണ്ടോ
ഹലോ
ആഹ് പീച്ചങ്ങ കേട്ടിട്ടുണ്ടോ
ആഹ് ഉണ്ട്ണ്ട്ണ്ട്
ആഹ് പീച്ചങ്ങന്റെ രണ്ട് വെറൈറ്റി ആഹ് വെറൈറ്റിണ്ടായിർന്നു പിന്നെ ഞാന് മീഷോന്ന് വിത്ത് വാങ്ങിച്ചിട്ട് അങ്ങട് പിന്നെ ഇണ്ടാക്കിയതേന്ന് ഇണ്ടാവോ എന്നാന്നും അറിയിലെർന്നു എന്നാലും അങ്ങ്ട്ട് ഇണ്ടാക്കിയതാ അപ്പൊല്ലാം അത്യാവശ്യം ഇണ്ടായിട്ടോ വഴുതനണ്ടായി ചീര അതുപോലെ തന്നെ പയറ് വെണ്ട പിന്നെ അങ്ങനെള്ള ഐറ്റംസൊക്കെ
എല്ലാം എടുക്കുവല്ലേ ആഹ് അതെ ആഹ് അതൊക്കെ അവ അവിടെ നല്ല മണ്ണായിരിക്കുവല്ലോ ക്ലൈമറ്റും ഒക്കെ നല്ലതായിരിക്കുവല്ലോ
ഞാൻ ആദ്യം ശേഷം വിത്തൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് മൊളപ്പിച്ചെടുത്തിന് ശേഷം നമ്മളെ പായസ ഇതിനെ കെട്ട്ണ ഇതിന്റെ തന്നെ ക്ലാസ്ണ്ടല്ലോ പിന്നെ ന്നേ കടലാസിന്റെ ക്ലാസ് അതിൽ ആ ചെറിയ ഗ്ലാ അത് ചാണകപ്പൊടിയും ചാരവും അതേപോലെത്തെരു മണ്ണും കൂടെ മിക്സെയ്തിട്ട് അതില് വിത്ത് മുളപ്പിക്കാൻ വെക്കും വെള്ളത്തിലിട്ട് വെക്കും അപ്പൊ പിന്നെ ഒരു തയ്യ് ഒരു കര് ഇതെത്ര വെരെ ഞൻ എന്താച്ചാ തയ്യായ്ത്തന്നേക്കാരം പിന്നെ ഇതിന്റെ സൈഡിന് കീറിടുത്തിട്ട് ആ മണ്ണോടെ തന്നെ മണ്ണിൽക്കണ് വെക്കും പിന്നെ നന്നായിട്ട് വേര് പിടിച്ചു വെരും
ഓഹ് അത് നല്ലൊരയ്
ആഹ് ഞാൻ ഇതെക്കെ ഇങ്ങനെയ ചെയ്യല് വിത്തുകളൊക്കെ ഏകദേശം ഇങ്ങനെയ മുളപ്പിച്ചെടുക്കാറ്
ആഹ് അതെ ഇവിടെ പിന്നെ നമുക്ക് സ്ഥലം ഉണ്ട് പക്ഷെ നമുക്കൊന്നും നടാനൊന്നും പറ്റത്തില്ല നമ്മുടെ
എന്തേ വളക്കൂറില്ലാത്ത മണ്ണാണോ മണ്ണിന് വളക്കൂറ് കൊറവാണോയ്ക്ക ചെല സെ ഏരിയയിൽ അങ്ങനെണ്ടാവും തീരെ വളക്കൂറില്ലാത്ത മണ്ണായിരിക്കും
ഹലോ ഹലോ ഹലോ
ഹലോ
ആഹ് കോൾ എടക്കിടക്ക് പോണ് ണ്ടില്ലെ നെ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് റേഞ്ച് കൊറച്ച് പ്രശ്നാണ് ഇനിയിപ്പ മഴയും കൂടെ ആയ കയ്ഞ്ഞതുകൊണ്ടേ
ആഹ്
കൊറച്ച് റേഞ്ചിന്റെ പ്രശ്നംണ്ടൊക്കെ ഇവിടെ ഉം ഓൾറെഡി റെ ഓൾറെഡി റേഞ്ചിനെ
ഇഷ്ടാണോ ചെടികളൊക്കെഷ്ടാണോ
ആഹ് ചെടികളൊക്കെ നമുക്ക് ഇവിടെ അത്യാവശ്യം ചെടികളുണ്ട് നമ്മുടെ വീട്ടിപലതത്തെ ചെമ്പരത്തികളും പിന്നെ നമ്മളിപ്പം വീട് മാറിയിട്ട് ഇപ്പൊ ഒരു വർഷം ആയതേ ഉള്ളൂ അപ്പൊ ഇവിടത്തെ മണ്ണ് സിം വീട് പണി സമയത്ത് സിമെന്റും അക്കെ അങ്ങനെ വീണ് വീണ് മണ്ണ് കൊറച്ച് കുറച്ച് മോശവായായ്രുന്നു
ആഹ് ഓഹ്
അതുകൊണ്ട് ചെടികളൊക്കെ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുകൊണ്ട് കുറെക്കെ ചെടികളൊക്കെ നമ്മൾ നട്ടതും പകുതിയും പോവൊക്കെ ചെയ്തു
ആഹ് ചട്ടിയിലോക്കെ വെച്ചേക്ക ആ ചട്ടിക്കകത്ത് നടക്കൊള്ളൂ
ആഹ് ചട്ടിക്കാത്തില് വെച്ചാണ് പിന്നെ ഈ വെള്ളം നമുക്കിവിടെ വെള്ളം കൊറവാണ് അപ്പം പിന്നെ മഴ മഴയപ്പോഴാണ് പിന്നെ കുറച്ചെങ്കിലും ഒരു ഇതായത് അത്വരെ ചൂട് സ സമയായപ്പം ചെടിയെല്ലാം ഭയങ്കര പോയാരുന്നു കൊറേ ചെടികളങ്ങനെ
ഇൻക്കൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ട് തോന്നിട്ടില്ല പ്പ നാത്തുനൊക്കെ പറയും ഓള് ആഹ് അലക്കിയിട്ട് അത് ഒലിബി പീഞ്ഞ വെള്ളൊക്കെണ് ചട്ടി കൂടി കൊണ്ടൊയി ഒയ്ച്ചൊട്ക്ക ക്കലേറിം അല്ലാണ്ട് നനച്ചൊടുക്കാനോ ഓപ്ഷൻ ഇല്ല വെള്ളല്ലാഞ്ഞിട്ടേ
ആഹ് ഇവിടെ അതൊക്കെ തന്നെ നമ്മൾ ഈ പാത്രം കഴുകുന്ന വെള്ളവൊക്കെ കാണുവല്ലോ കുറച്ചായിട്ട് കഞ്ഞിവെള്ളം അരി എടുക്കുന്ന വെള്ളം കഞ്ഞിവെള്ളം ആഹ് അതൊക്കെ ഒഴിക്കും അതൊക്കെയായിരുന്നു കൂടുതല് ഒഴിക്കുന്നത് നമുക്ക് പിന്നെ ഡയറക്റ്റ് സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കും ക്കും വീടിന്റെ ഫ്രണ്ടിലോട്ട്
ഔ അപ്പ അത്ര നല്ല ചൂടു ണ്ടാവും
ആഹ് അപ്പൊ പിന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ കൊറെ ചെടികൾ അങ്ങന നാശം
ബുദ്ധിമുട്ട് ണ്ടായിര്ന്ന് എന്ത ചെയിഞ്ഞാല് നമ്മള് ഇന്റർലോക്ക് ട്ട സമയത്ത് ഞാൻ ചെടികൾക്ക്ള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇവിടെല്ല മണ്ണ് ണ്ണ് അങ്ങട്ട് മാഹി മാറ്റിടാൻ വേണ്ടിന്നപ്പോ നമ്മളെ ഈ ഹോളോ ബ്രിക്സിന്റെ കട്ടന്റെ ഒക്കെ പീസൾ ണ്ടായിരുന്നു മുറ്റത്ത് കൂടി അതൊക്കെ എന്താ ചെയ്ത്ക്കെ ഒരാളെ പണിക് വിളിച്ചപ്പോ അയാള അത് കോറച്ച് ദൂരെ കൊണ്ടയി കളയണത് മടിച്ചിട്ട് ഒ ഒക്കെ തിന്റെ ഉള്ളിലേക്ക് ഇട്ടാൻണ്ട് നറച്ച്ക്ണ് പിന്നെ നമ്മളത് ചെടി ഇത് ഇങ്ങനെ ഇതാക്കുമ്പോ ഇത് ചെടിൻ ചെടി നട്ട് കഴിഞ്ഞാൽ വേര് പിടിച്ച് കോറച്ച് കഴിയുമ്പോ ഇത് ഇങ്ങനെ ചീഞ് ചീഞ്ഞ് പോവാ പ്പന്താ സംഭവം നൊക്കി ക്കുമ്പോ ഇതിന്റെ അടി മൊത്തം താ പിന്നെ മൊത്തം ഞാനത് പെറിക്കി കളഞ് അത്യാവശ്യം പിന്നെ കോറച്ച് ചാണകപ്പൊടിം ഇതൊക്കെ ഇട്ട് നറച്ച് ആധിക്കന്ന് സെറ്റ് ആക്കി
ആഹ് ഷാ ചാണകപ്പൊടിയോക്കെ ഇട്ട് കഴിഞ്ഞാ നമുക്ക് കൊറച്ചൂടി നല്ലേ എപ്പോഴും നമുക്ക് വളക്കൂറ് ചാണകപ്പൊടി ഇടുന്നാണ് കൊറചൂടെ നല്ലത് മണ്ണിനും നല്ലത്
എല്ല് പൊടി അതൊക്കെ വാങ്ങിച്ചിട്ട്
ഇട്ട് കൊടുത്ത് അത് ശരി ആഹ് അപ്പം കൃഷിയും കാര്യങ്ങളൊക്കെ നന്നായി ട്ടുണ്ടല്ലേ അപ്പൊ പിന്നേ വീട്ടിലാണെലും പിന്നെ നമ്മ വീട്ടില് ണ്ടാക്കുന്ന പച്ചക്കറി കൂട്ടി കഴികുമ്പോ നമുക്ക് ഒരു പ്രത്യേക ടെസ്റ്റ്
പ്രത്യേക ടെസ്റ്റാ പച്ചക്കറി നമ്മൾ ഇണ്ടാക്ന്ണ്ടന്നെള്ളൂപക്ഷെ മാന മോൾ ഇവടെ ഒന്നും കഴിക്കൂല പച്ചക്കറി കഴിക്കൂല
ആഹാ ആഹ് ചെലാ കുഞ് ആഹ് കുഞ്ഞു പിള്ളേർ കൂ ടുതലും ഈ പച്ചക്കറി കഴിക്കുന്നത് വല്യ താല്പര്യ ഒന്നുല്ല
താല്പര്യ ഇല്ല എന്തോ ഒരു കഷ്ട അറിയോ നിർബന്ധച്ച് കഴിഞ്ഞാ യെങ്ങനെ പിന്നെയും കഴിക്കച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാല് നമ്മൾ പച്ചക്കറി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിക്ക് ഇത്തിരി മയണീസ് ഒക്കെ ചേർത്ത് ശാ നല്ല ബ്രെഡിന്റെ കൂടെ സാൻവിച്ച് ആയിട്ടാ അല്ലെങ്കി ഷവർമ്മ ആയിട്ടാ അങ്ങനെയൊക്കെ ണ്ടാക്കി കൊടുക്കാണങ്കിൽ ഓക്കെ ഉപ്പേരി വെച്ചിട്ടും കറി വെച്ചിട്ടും ഒരു രക്ഷയില്ല
ആഹാ മറ്റേയാളോ മറ്റേയാളല്ലാം കഴിക്കോ മു
ചെറുതിലെ ചെറുതിലെ എങ്ങനെ ച്ച് കഴിഞ്ഞാല് പിന്നെ ഞാൻ കൊടുക്കുന്നതാണ് ആൾക്ക് ഞാൻ എന്ത്യേയ്യും സപ്പറേറ്റ് കഞ്ഞി വെക്കും അയില് ക്യാരറ്റും കെഴങ്ങും ഓരന ബീറ്റ്റൂട്ട് ഒക്കെ ഇട്ടിട്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് നല്ലോണം ഒടച്ചിട്ട് അങ്ങട്ട് കോരി കൊടുക്കും അപ്പ അങ്ങനെ കഴിക്കും മോളും അങ്ങനത്തന്നേ ചെറുതിൽ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് പോലെ ചെറുപയറ് മോളപ്പിച്ചത് റാഗി മോളപ്പിച്ചത് അങ്ങനെ അവനെക്കൊണ്ട് ഞാൻ മാക്സിമം കഴിപ്പിക്കും നമ്മള് കൊടുക്ക്ണെ ഈ ഒരു പ്രായ ത്തിലെ അവര് കഴിക്കൊള്ളൂ പിന്നെ അവരതായിട്ട് ആയി കഴിഞ്ഞാ പിന്നോക്കെ
ആഹ് പിന്നെ സ്കൂൾ ലൊക്കെ ആയിക്കഴിഞ്ഞാ ഇപ്പം പിന്നെ സ്കൂ സ്കൂളിലൊക്കെന്ന് പറയുമ്പോ ഫുഡൊക്കെ ഫുഡ് മുഴുവനായിട്ടും കഴിപ്പിച്ചിട്ടൊക്കെ വിടത്തൊള്ളൂ അങ്ങനെ പിന്നെ ഒരു പ്രായം
ഇവല് അങ്ങന തന്നെ സ്കൂള് ഫുഡ് കൊണ്ടോ വാണ് ഇവര് ക്ക് അപ്പൊ പിന്നെ ഇവള് കൊണ്ടോയി ഇവൾ ചെറുതായാരേം എൽ കെ ജി ഒക്കെ പഠിച്ചിരുന്ന സമയത്ത്ണ്ട് അവ്ട് ത്തെ നോക്ണെ ആയ വിളിച്ചിട്ട് മെസ്സേജ് അയക്കുബൊ പറിം ചിക്കന് ഇല്ലെങ്കില് കയ്യും കെട്ടി അവിടെ ഇരിക്കും ന്നറിയും എന്നിട്ട് പിന്നെ ത് ങ്ങനെ പോയി നോക്കും ഏതെങ്കിലും കുട്ടിയാൾ ചിക്കൻ കൊണ്ടന്ന് ക്കണോ അയിനൊരു പീസ് കൊണ്ടന്ന് ഇട്ട് കൊടുത്താ ഫുഡ് അയിക്കൊള്ളൂ റയും
ഹലോ
ഹലോ കേള്ക്കുന്നില്ലേ
ആഹ് എടയ്ക്കൊന്ന് പോയേ അതാണ് റേഞ്ചിന്റെ പ്രശ്നം വന്നതാണ് മ്മ് മ്മ് ആഹ് അങ്ങനെ ഫുഡ് അ ഒരു കണക്കിന് നമ്മള് അപ്പൊ അന്നേരെ അതിനകത്തൊക്കെ പക്ഷേ സ്കൂളൊക്കെ കൊടു തരുമ്പോ മുഴുവൻ കഴിപ്പിക്കുന്നത് കൊണ്ടേ
ആഹ് ആഹ് അയിന് അതൊക്കെ എൽ കെ ജി എൽ കെ ജി യു കെ ജിയും ഒക്കെ ഒള്ളൂ ഒന്നാം ക്ലാസ്സ് ഒക്കെയായിട്ട് ശ്രദ്ധിക്ക അവരികുറച്ച്പ്പൊ വെല്ല്യ കുട്ടികളായില്ലേ ആ സമയത്ത് അത്ര വലിയൊരു ശ്രദ്ധ കിട്ടൂല
ആ ശരി ശരി ഉം എന്നാ ഓക്കേടാ ശരി ഓക്കെ ശരി
നീ എന്റെ ഫോൺട്താ നീയാ എന്റെ ഫോൺടതാവടെന്ന്